കേക്ക്‌ ല്ലെ
ആ കേക്ക്‌ണ്ട്
എന്താ വിശേഷം.
എന്താ നല്ലന്നെ
എ ഫുഡോക്കെ കഴിച്ചോ.
ഓ കഴിച്ചു
ഏ എന്തേയ്ര്ന്നു ഫുഡ്
ഇന്ന് ചിക്കൻ കറിയും ചോറും
ആ ശരി. ഇങ്ങക്കെ ഇവടെന്ന് നെയ്ച്ചോറയിര്ന്നു നെയ്ച്ചോറും ബീഫ് കറിം
അ എന്താ വിശേഷം,
വിശേഷന്നുല്ല വെർതങ്ങനെ വെച്ചതാ വീട്ടില്,
ആ
ആഹ് മറ്റെന്തൊക്കെ മഴണ്ടെയ്രുന്നോവ്ടെ,
മഴ അങ്ങനെല്ല,
ആ ആ അയ് ശരി ഇന്ന് അവടെക്കെ ലീവല്ലെയ്രുന്നോ,
അതെ,
ലീവ് തന്ന
ആ
ആ നീ എന്താ ചെയ്യ്ണപ്പോ,
ഞാൻ പഠിക്ക്‌ന്ന് ആ നൈസിങ്
ആയ് ശെരി ഇയ്യവ്ടെ,
ഞാൻ മൈസൂരാ, രണ്ടാമത്തെ ഇയറ്,
ഏ എങ്ങനെണ്ട് ക്ലാസക്കെ എങ്ങനെണ്ട് ഇപ്പോ,
ഓ ഇപ്പ ഭയങ്കര അലമ്പാ,
അയ് ശരി,
പറയാത്തെ നല്ലേ,
ഏ അല്ല അമ്മക്ക് ഇവടെ ഫീ എങ്ങനെ ജി മ്മ എനം ഏതാണ് ബി എസ് സി ആണോ ഓ ശരി,
ഉം
ബുദ്ധിമുട്ട്ണ്ടോ എങ്ങനെണ്ട് പഠിക്കാനൊക്കെ,
ആ ഇണ്ട് നല്ലോണ്ട്, ഇല്ലാന്ന് പറീല ഇട്ട്
ഏ ഫീ എങ്ങനെണ് വര്ന്നത്
ഇവ്ടെ നാല്,
ആ ശരി ആ എന്താ എത്ര വർഷ
നാല് വർഷം മൂന്ന് വർഷം പഠിത്തം മൂന്ന് വർഷം പട്‌ ത്തും പിന്നെ ഒര് വർഷം ഇന്റൺഷിപ്പും,
ആ ആ ശെരി ഇങ്ങൾക്ക് പ്രാക്ടിക്കലൊക്കെ ഇണ്ടോ?
ഓ അല്ല ണ്ട്,
ഓ ശരി ഇഷ്ടപ്പെട്ടിട്ട് പോയതന്നെണോ
അതെ.
ആ അപ്പൊ പിന്നെ പ്രശ്നല്ല അതാണ്. ഇഷ്ടപ്പെട്ട്പോയി കുട്‌ങ്ങിക്കഴിഞ്ഞാ പിന്നെ ഒന്നും പറയാം പറ്റൂലല്ലോ.
അതെ.
അ നിങ്ങക്ക് ഹോസ്റ്റൽ ഫീ ഒക്കെ എങ്ങനെ വര്ന്നത് ഹോസ്റ്റൽ ലാണോ അതോ പീജിട്ത്ത് നിക്കാണോ നമ്മളെ വീടായിട്ട്,
ഹോസ്റ്റൽ അത്യാവശ്യം, ആഹ് ഒരു മന്ത് ഒരു മ ഒരു വർഷത്തേക്ക്, എൺപത് എൺപത്തഞ്ച്.
ഒരു വർഷത്തേക്ക് അത്രകെണ്ടില്ലേ?
ഉം.
ഫുഡൊക്കെങ്ങനെണ്ട് ഓക്കെയാണോ,
ആഹ് ഫുഡൊക്കെപ്പൊ കൊഴപ്പില്ലാതായി വരുന്നു,
ശീലാകുവാണല്ലോല്ലേ അപ്പൊ പിന്നെ. എന്താണ്ടാവല് ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചകെന്താ ഇണ്ടാൽ
ഇതി അല്ലല്ല ഇതിന്റെ മുന്നേ ടിവിൽ ഒരു ന്യൂസ് വന്ന കെട്ടിണ്ടായിനിയൊ
എന്ത്
ഫുഡിന്റെ പ്രശ്നക്കെ ആയിട്ട് പുറത്തത്തെ നഴ്സിങകുട്ടിയൊക്കെന്നൊക്കെ പറഞ്ഞിട്ട്
ഇല ശ്രദ്ധിച്ചിട്ടില്ല കേട്ടക്കൊ അതൊന്നപ്പോ ഓർമ്മല്ല എന്തേർന്നു പ്രശ്നം എന്തേർന്നു ഏഹ് എന്ത പ്രശ്നം എന്തായിരുന്നു
ഫുഡില് ഫുഡ് എന്താറയാ ഇത് ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥലംണ്ടല്ലോ മെസ്സ് മെസ്സില് പോയക്കിയപ്പം അവര് എന്താ പറയാ ചിക്കനൊക്കെ ങ്ങനെ എപ്പളോ ഉണ്ടാക്കിട്ടൊക്ക ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ ച കുറച്ച് പഴകിയ ഫുഡോക്കെ അങ്ങനെ കണ്ട് ഫ്രിഡ്ജില്
ഇന്നട്ടോ
അപ്പൊ ബാക്കി കുട്ടികളെല്ലാം കൂടി കംപ്ലൈന്റ് കൊടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നേരെ ന്യൂസ് ചാനലൊക്കെ അയച്ച് കൊടുത്ത് അത്പൂട്ടി
ഏഹ് ന്നട്ടോ
പൂട്ടിട്ട് കൊറെ പൂട്ടിട്ടൊക്കെ കുറെ കൂട്ടികളൊക്കെ നാട്ടിൽ പോയി
ഏഹ്
ആ പിന്നെ കുറച്ചാൾക്കാർ ഇവിടെ പെട്ടോയി ഞങ്ങക്ക് എക്സാം ഒക്കെ ഏയിനിം
ആഹ് അപ്പൊ നിങ്ങൾ ആ സമയത്തൊക്കെ ഫുഡ എന്താട്ടി
ആ ഞങ്ങൾക്ക് കേരള ഫുഡ് ഏനു
ആ ആ അയ്ശരി
അപ്പൊ ഈ സമയത്താകുമ്പോ ആ ഞങ്ങൾക്ക് ഫുഡിന് ന നല്ല പ്രശ്നംഏനിം ബാക്കിയുള്ളവരൊക്കെ പോയി കുറച്ച കുട്ടികളെ ഉള്ളു പിന്നെ പറഞ്ഞത് വേണെങ്കി ഞങ്ങക്ക് അങ്ങനെ ഫുഡോന്നും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല
ആ ആ അത് ചെലോടത്തൊക്കെ ആ അത് എല്ലോടത്തും അങ്ങനെ ഉണ്ട് തോന്നിണ്ടില്ലേ ചില ഹോസ്റ്റൽസ് ഒക്കെ എന്നോട് പറഞ്ഞ് കേട്ടുണ്ട് ഞാന് അതെന്തുകണ്ടണാവാലെ അങ്ങനെ
അത് എന്താ വച്ച് ണ്ടെങ്കി പുറത്തുന്ന് എന്തെങ്കിലുക്കെ ഫുഡ് കഴിച്ച് വയ്യാതായി പോയാലേ
ആഹ്
അത് ഹോസ്റ്റലിന്റെ തലയിലേക്കും ഇട്ട് കഴിഞ്ഞുണ്ടെങ്കില് ആ അത് ഭയങ്കര ഇഷ്യൂ ആണല്ലോ ഫുഡ് പോയ്സൺ ഒക്കെ അടിച്ചാ പറയണ്ട
ആ അതന്നെ അതെ
കുറച്ച് കുട്ടികക്ക് ഇവിടെ ഒമിറ്റിങ്ങും എന്താ പറയാ നല്ല സീനായിട്ട കുറച്ച കട്ടി ഫുഡ് പോയ്സൺ അടിച്ചു അതുകൊണ്ടാണ് കം എല്ലാരും പോയി നോക്കിയത് ഇവിടെ മെസ്സില് പോയി നോക്കിയേ അപ്പങ്ങനെ കണ്ട്. ഓരൊന്നും നോക്കീലാ അവര് നേരെ ന്യൂസ് ചാൻലയച്ചൊട്ത്ത്. പെട്ടെന്നെന്നത് ക്ലി ക്കായി ഭയങ്കര ക്ലിക്കായി പെട്ടെന്നന്നെ എല്ലാ ന്യൂസ് ചാൻലും വന്നു. അത് പൂട്ടി. വൈന്നേരാവുമ്പളേക്കും പൂട്ടിയയ്. പിറ്റേന്നാട്ടോ. ഉം.
ന്നട്ടോരൊക്കെന്താ പർഞ്ഞേ?
അവരൊക്കെ ഞങ്ങളെ ഹോസ്റ്റലാ ഓഹ് ണ്ട് അവരൊക്കെ ഹോസ്റ്റ കോ ഹോസ്റ്റല് വന്ന്ട്ട് പറഞ്ഞു ഇല്ല ഞങ്ങളെ ഭാഗത്തുന്ന് ഞ്ഞിങ്ങനെണ്ടാവൂല്ല ആഹ്, അത് ഇത്രയും കുട്ട്യേക്കൊര് കൊട്ക്ക്ന്നാ കൊറേ ഓ അല്ല അങ്ങനെയല്ല കൊറേ ഹോസ് റ്റല്ലേയ്ക്ക് വരാ കൊട്
ആഹ്, ആഹ്, ആഹ് ശെരി.
കോളേജും ഹോസ്റ്റലൊക്കേയ്ട്ട് വെല്ല്യൊരു സബ്ബാണ് ഗ്ലോബലെജു ക്കേഷ്ന്നർഞ്ഞൊര്താണ്.
ആഹ്, ആഹ്.
ആ അ അയ്ന്റണ്ടറ്ലാതൊക്കെ വെര്ന്നേ.
ആയ്ശെരി.
അങ്ങനാർഞ്ഞി ഞ്ഞിണ്ടാവൂലാ ഞ
ഫുഡ്ഡില്ലെങ്കീ ബുദ്ധിമുട്ടെന്നേലേ.
ഉം. ഞങ്ങള് പർഞ്ഞൂ അത് പൂട്ടണംന്ന് വേറെണ്ടാക്കണം അങ്ങനേക്കോരോര് ര്ത്തരും പർഞ്ഞു ലാസ്റ്റ് അവരത് പൂട്ടി. ഇപ്പൊ വേറൊന്ന്ണ്ടാക്കിങ്ങൊണ്ട് നിക്കാണ്. അത് വെരെ പ്പോ കോളേജിലൊരു കാന്റീന്ണ്ട്. കോളേജ് കേന്റീന്. അവിടെയാണ് പ്പോ ഫുഡൊക്കെണ്ടാക്ക്ന്നേ കാന്റീനൊഴിച്ചിട്ട് ഓര്പ്പവട്ന്നാ ഫുഡ്ണ്ടാക്ക്ണേ. നമ്ക്ക് കേറി കാണൊക്കെ ചെയ്യു ഓര്ണ്ടാക്ക്ണേ. ഇപ്പൊ കൊർച്ച് കൊഴപ്പൊന്ന്ല്ല്യ ഇപ്പൊ ആ നല്ല അടിപൊളിയ.
ഏഹ് ങ്ങക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്നെന്താണ്ടാവല്?
ഞാങ്ങ്ക്ക് എന്ത് ദോശണ്ടാവും ഇഡ്ലിണ്ടാവും. പുട്ട്ണ്ടാ
ഏഹ്, അല്ല ഈ ടേസ്റ്റിന്റെ പ്രശ്നൊന്നുണ്ടാവൂലേ? ല്ലേ അമ്മ പൊർത്തൊക്കെ പോയിക്കഴിഞ്ഞ് അമ്മള് അല്ലേ അമ്മള് പൊറ ഒക്ക പോയി കയിഞ്ഞാ അമ്മക്കൊരു ഇഷ്യൂണ്ടാവോലോ അങ്ങനൊക്കെ ഷ് എങ്ങന്യാ ഫുഡയ്ക്ക വർത്തിണ്ടാവോ അങ്ങനൊക്കൊരിത്ണ്ടാവോലോ അമ്മക്ക്.
ആഹ് ഈ പ്രശ്നൊക്കെണ്ടാവും പഷ് ഷേ ആഹ്, ഇണ്ട്. ഷെ ഓൾറെഡി നമ്മള്തൊക്കെ പ്രതീഷിട്ടാണ് വന്നത്. ഒരിയ്ക്കലയ് നാട്ടിലിക്ക്ന്ന പോലെല്ലല്ലോ. ആഹ്, പിന്നാണെങ്കി ഞാ ആന്നെങ്കിങ്ങനെ കൊറേ കൊർച്ച്ങ്ങനെ ആ ഓക്കെ, ഓക്കെ അങ്ങനൊര് സംഭവാണ്. അജസ്റ്റെയ്യും വേഗം. ഈ ഫുഡിന്റൊക്കെ കാര്യത്തിൽ ഞാനങ്ങനേ ആഹ്. ആ എന്താച്ച്ണ്ടെങ്കില് ഇഷ്ടല്ലെങ്കി തിന്നൂലാ. പിന്നെ എക്കെ അങ്ങനെ പെർഫെക്റ്റായി കിട്ടൂലല്ലോ.
അതെന്നെ. കൊർച്ചൊക്കെ അമ്മളും റിസ്ക്കെട്ക്കണം ഞമ്മളു റിസ്കെട്ത്തെറങ്ങ്യതാണ്.
പഷെ എന്താച്ചിണ്ടെങ്കില് ഇപ്പൊ നല്ലേ കൊർച്ച് കൊർച്ച് നീറ്റില്ണ്ടാക്ക്ണേനെ കൊണ്ടാണോ അറീല ടേസ്റ്റ് കൊറവാ.
ആഹ് ഹ ഹ ഹ.
ഹ ഹാദ്യോം ആഹ് ആദ്യം നല്ല ല്ല രസണ്ടേര്ന്നു. എല്ലാരും അയ് പറയും.
ആഹ്.
അലമ്പാക്കിണ്ടാക്ക്ണേനെക്കൊണ്ടറീല നല്ല
നല്ല ടേസ്റ്റ്ണ്ട് ആ അപ്പൊ ഇങ്ങക്ക് ഉച്ചക്കൊക്കെന്താ ഫുഡ്ണ്ടാക്കാ ബിരിയാണി ഒക്കെണ്ടാവല് ണ്ടോ?
നോ നോ ബിരേണിയൊന്നൂല്ല്യാ.
ഇല്ലല്ലേ അല്ല വീക്കന്റ്പ്പൊമ്മക്ക് ഇങ്ങനേ ബിര്യാണി നെയ് ചോറ്
നെയ്ച്ചോറും ചിക്കൻ കറീണ്ടാവും.
ആ ബിരിയാണ്യായിട്ട്ണ്ടാവൂലലേ.
ഏ ബിര്യാണില്ല്യാ.
ആ പൊറത്ത്ത്തെ ഫുഡൊക്കെങ്ങനെങ്ങക്ക് പ്പോ ഹോസ്
അയ്യോ ആ ഞാ ഒന്ന് പറഞ്ഞേരാ ഞങ്ങള് കൊറച്ചോസം മുന്നെടെ പൊറ ത്ത്ന്നൊരു ഫുഡ് കഴിച്ചു കുഷ് ക്ക അത് അതൊരു നമ്മടെ കന്നടക്കാരെ ഒരു ബിരിയാണി പോലത്തൊരു സംഭവാണ്
ആ ആ
ന്ന നല്ല ടേസ്റ്റുള്ള സംഭവാണ് ചിക്കന് ബിരിയാണിയെന്നെ കാണുമ്പൊ ബിരിയാണിയെന്നെ ടേസ്റ്റോക്കെ വേറെ തന്നെ ഒരു ഫ്ലേവർ ആണ് നല്ല രസൊള്ള സാധനം അപ്പൊ അതിന്റെഫ് ഫ്രണ്ട്സൊക്കെ കൊറച്ച് കഴിചൊണ്ടേനി അപ്പൊ അവര് പറഞ്ഞ് എടീത് കഴിച്ചോക്ക് നല്ലേയാന്ന് ക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാരും വാങ്ങി ഞങ്ങളൊരു എട്ട് ആൾക്കാര് ഫുഡൊക്കെ വാങ്ങി ഏ ഫുഡ് കയിച്ചു ഹോസ്റ്റലിൽ വന്നത് കയിച്ച്
ആ
കയിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതിനോണ്ട് ഞങ്ങള് കൊറേ തിന്ന് ഞാൻ കൊറേ തിന്ന് തിന്ന് കയിഞ്ഞിട്ട് ഞാൻ ഒറങ്ങി ഒ ച്ച ഒരു വൈകുന്നേരം ഞാൻ ഒറങ്ങി രാത്രി എണീറ്റിട്ട് പള്ള തമ്മില് നിക്കാ നമ്മള് പിന്നെ ഒന്ന് എളകി ട്ടൊന്നുല്ല്യല്ലോ തിന്നിട്ട് കെടന്നല്ലേ അപ്പൊവിചാരിച്ചോ തിന്നി ട്ടേക്ക് ബിരിയാണിയൊക്കെ തിന്നാ പൊതുവെ അങ്ങനെയല്ലേ അപ്പ ഞങ്ങള് രാ ത്രി ഫുഡോന്നും കഴിച്ചില്ല ഇവിടെ എന്തോ ചപ്പാ ത്തിനു രാത്രി അത്കൊണ്ട് ഫുഡ്‌ ഒന്നും കഴിച്ചില്ല കൊർ ച്ചങ്ങ്ട്ട് കഴഞ്ഞിട്ട് എനിക്ക് സ്വസ്ഥതല്ല ഞാൻ മ റ്റേ ഇങ്ങനെ ഏ ഇങ്ങനെ ഭ്രാന്ത്ടിച്ചെനെ നടക്കൂല്ലേ
ഉമ്മേ
ക്കറില്ല ഗ്യാസ് കേറിട്ടാണോ ആദ്യച്ച് ഗ്യാസാന്ന് ഗ്യാസ് കയറ സ്ഥല ഇല്ലഞ്ഞി വയറ്റില് ആഹ് ഇങ്ങനായിട്ട് എനിക്ക് ശർദ്ദിക്കാനാണോ വയറ്റിന്ന് പോവനാണോ എന്താ തോന്നണേ അറിയില്ല കൊറച്ചങ്ങ് കഴിഞ്ഞപ്പോ നല്ലങ്ങട്ട് വയറളകി
ഏ നേ
അത് പോട്ടെ ആ വയറളകാണെങ്കി കൊഴപ്പല്ല്യ പോയ്ക്കോട്ടെ ഒരുമാരി വേദനീം ശർദീ ശർദി കൂടി ആയപ്പന്റെ കയീന്ന് പോയി
ഉം ന്നട്ടോ ഹോസ്പിറ്റൽ കാണിച്ചോ?
ഇല്ല്യല്ല്യ പൊറത്തൂന്ന് ഫുഡ് കയിക്കാൻ പറ്റൂലല്ലോ ഇവിടുന്ന് കയ് ക്കരുതെന്ന് പറഞ്ഞതാ ഞങ്ങള് പിന്നെ വാങ്ങിയതാ എങ്ങനെ ഒളിപ്പിച്ച് ഒളിപ്പിച്ചൊക്കെ ഹോസ്റ്റലി കയറ്റാ
ഏ അല്ലങ്ങക്ക് നൈറ്റ് പൊറത്ത് പോവാൻ പറ്റോ കോളേജിന്ന്
ഇല്ല്യല്ല്യ
ഏ
ഞങ്‌ക്ക് ആറ് മണി കഴിഞ്ഞിണ്ടെങ്കി അങ്ങനൊന്നും പറ്റൂല്ല ആറര ആറര ആറ് മണി ആ ഒരു ടൈം
എ പോലെ കാണാതമ്മക്ക് ചാടാനൊന്നും പറ്റൂല അയ്നുള്ളതൊന്നുല്ല
ഏഹ് അങ്ങനൊന്നും പറ്റൂല്ല
ഏ ഉ ഭയങ്കര സ്‌ട്രിക്‌ട്ട
ഏ ആ സ്ട്രിക്ട്ടാണ്
ആ അപ്പ ചടപ്പാല്ലേ ഞമ്മക്ക് കൊർച്ച് ഫ്രീടൊക്കെ വാണല്ലേ
ഓ ഇതൊക്കെ കൊർച്ച് നടപ്പാണ് കൊറേ ഹോസ്റ്റല് കൊറേ ഇഷ്യൂണ്ട് ഞാൻ പറയണ്ട് ഞാപ്പൊ വിളിക്കാട്ടോ ഒറ്റൻറ്റ്
ആ ആ അതല്ല
ആ
ആ ഓക്കെ ഓക്കെ ബൈ ഞാപ്പൊ വിളിക്കാ
അ